ഹലോ
ഹിമ്മ് കേക്കാൻ പറ്റുന്നില്ലേ.
ആഹ് കേൾക്ക്ണ്ട്.
എന്താണ് പറയു
എന്താ വർത്താനൊക്കെ?
നല്ലവർത്താനം
പിന്നെ ആഹ് ചായ കുടിച്ചിട്ടില്ല. ഒക്കെ റെഡിയാക്കി വെച്ചിക്കണ്.
അഹ്
അവെടെത്തെക്കായോ റെഡിയായോ?
ഇന്റേതോ ഉം ഇന്റേതൊക്കെ ആക്കാം പോലെ റെഡിയാവുള്ളൂ.
ആഹ് ഇന്ന് സാറ്റർഡേ സാറ്റർഡേണ്ടായെക്കെ ആയോണ്ട് സാവധാനം ആവുല്ലേ?
അതെ അതെ സാവധാനം ആവുള്ളൂ.
ആഹ്
സാവധാനം എണീക്കും സാവധാനം പണിയെടുക്കും
ആഹ്
ഓക്കെ
ഒക്കെ എന്താ ഫ്രീ ആയോണ്ട് ഇന്ന് വെല്യായിതൊണ്ടാവ്ല്ല ല്ലേ?
ഉം അത്ണ്ടാവുല്ല ഒരു മിനിറ്റ്ട്ടൊ ഞാനിന്റെ ബ്ലൂടൂത്ത് ഒന്ന് കണക്റ്റ് ആക്കട്ടെ
ഓക്കേ
അല്ല പറഞ്ഞോളൂ ബ്ലൂടൂത്തിന് ചാർജൊണ്ടാവുല്ല.
ട്പിന്നെ എന്താ മഴ ഒണ്ടോ അവെടെ?
ഇവിടെ ഇന്നലെ രാത്രിക്ക് നല്ല മഴയാണ്.
ഏഹ് ഇവെടെ ഇന്നലെയും ഇന്ന് രാവിലെയെക്കെ നല്ല മഴ തന്നെയെനു.
ഏഹ് രാവിലെയൊന്നും പെയ്തില്ല.
ആഹ് ഇവിടെ രാവിലെ എന്റെ മക്കളെക്കെ മദ്രസെ പോണ ടൈമില്. പെരും മഴേയാര്ന്ന്.
ഉം
ഇപ്പോരൊഴിവൊണ്ട് ആഹ് ആഹ് താനിപ്പൊ നല്ലേ ഒരുക്കത്തിലേക്കാണ് ഫുഡൊന്നുംഉച്ചക്ക് ഉണ്ടാക്കണ്ടാല്ലേ?
ഉച്ചയ്ക്ക് ഉണ്ടാക്കണ്ടാ.
ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നോക്കിയാ മതില്ലേ.
ഏഹ്?
ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം മാത്രം നോ ക്കിയാ മതിലേറെ.
അതെ അതെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം മാത്രം നോക്കിയാ.
ആഹ് ഈ മഴയൊക്കെയാകുമ്പോ കല്യാണം ഒക്കെ ബുദ്ധിമുട്ടണല്ലേ പോക്കും വരവും.
ഓഹ് നല്ല ബുദ്ധിമുട്ടാ മഴക്കെ പെയ്താ എങ്ങനേ പോവ്വാ അതല്ലേ പ്രശ്നം. ഇന്നൊരു ശമനം ഒണ്ട് ഈ ശമനം തുടരാണെങ്കിൽ പറ്റും. ഇല്ലെങ്കില് വെക്കും പിന്നെ അപ്പറെ വീടല്ലേ അയൽപക്കത്തുള്ള ആളാണേ. കാരണം അത് ഓഡിച്ചോറിയത്തിന്നാണ്. വീട്ടിന്നാണെങ്കി വീട്ട് പോയാ മതിയിനി.
വീട്ടിലാണെങ്കിൽ അയൽവൊക്കത്ത് പോയിട്ടൊണ്ട്. ഇത് ഓഡിറ്റോറിയത്തിലേക്ക് പോണ്ടിവെരുല്ലേ.
ഇപ്പ എല്ലാരും ഓഡിറ്റോറിയത്തില്. ഇപ്പ ആരും വീടാക്കുന്നില്ലല്ലേ കല്യാണം.
ഇല്ല സ്റ്റേജും കാര്യവും ഡെക്കറേഷനും ഒക്കെ ഒരു ഭംഗി കിട്ടണെങ്കിൽ ഒഡിറ്റോറിയം തന്നെ വേണാനു.
അതെ അതെ അത് സ്റ്റേജ് ഒന്ന് കെട്ടാനെക്കെ മോശമാളാണ്.
ആഹ്
കാലത്തിനുസരിച്ച് നമ്മെള് മാറണല്ലോ.
അതന്നെ വീട്ടിലാവും പിന്നെ വീടും വൃത്തികേടാവും
അതെ അതെ വീട് വൃത്തികേടാവും അതെന്നെ
അവിടെ ക്യാഷ് കൊടുത്താല് നമ്മളൊന്നും അറിയണ്ടല്ലോ
അതെ അതെ ഒന്ന് അറിയേണ്ട
എല്ലാം ഓല് സ
മേ വീട്ടിലക്കല്ല നമ്മള് ഇപ്പോ കല്യാണൊക്കെ കഴിഞ്ഞ് വീട്ടന്നല്ലേനോ-
അന്നൊന്നും ഇങ്ങനെ എത്രക്ക ഇതും ഇല്ലല്ലോ?
അതെ അതെ അന്നൊന്നും ഇത്ര ആഡംബരല്ല.
അല്ല ആടബരല്ല ഇപ്പ എന്തൊക്കെയാണ്-
അതെ അന്ന്ന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൊണ്ടയാ മതി ജസ്റ്റ ഒരു മഹറട റ്റെ കൊണ്ടോകല്-
ആഹ് അപ്പൊ ഒരാഴ്ച മുന്നേ ഓരോന്ന് പറഞ്ഞങ്ങനെ തുടങ്ങൂലേ?
അതെ അതെ ഫോട്ടത്തിന് മാണ്ടീട്ടാണല്ലതാ ആഹ്
ആഹ് അതെ പിന്നെ കാണുമ്പോ അങ്ങനെ മെമ്മറി ആട്ടമ്മക്ക്‌ കാണാനൊരു ഇതാണല്ലോ- ഇപ്പ എന്റെ ഒന്നും കല്യാണത്തിന് സീഡിയണോന്ന വർക്കന്നെ ആവണില്ല.
ഏഹ്-
എന്റെ കല്യാണത്തിന് അങ്ങനെ സീഡി യായിരുന്നു അതൊന്നും ഇപ്പൊ വർക്കാവണില്ല.
അതേലെ?
എഹ് പത്ത് പതിനഞ്ച് വർഷൊക്കെ ആയി പിന്നെ എപ്പത് എന്ത് കിട്ടാതെ കംപ്ലൈന്റ് വന്നിട്ട് പതിനഞ്ച് വർഷായി
ഉ
പതിനഞ്ച്
സി ഡി യ്നി അന്ന്ണ്ടായിന് ഈ അഞ്ച വർഷം ആകുമ്പൾ പതിനഞ്ച് അഞ്ചർഞപ്പ ഞര്ച്ച് ന്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷാണ്
ആഹ് എന്റെ പതിനഞ്ച്
ഇപ്പൊ നല്ല ക്യാമറയും നല്ല അടിപൊളി എഡിറ്റിംഗ് എല്ലാ സംവിധാനങ്ങളും അന്ന് ണ്ടല്ലോ
ആഹ് അത് ഇത് കൊറെ മുന്നല്ലതല്ലേ ഇതോന്ന് ഇപ്പൊന്നാളെ ഞാനൊരു സ്റ്റുഡിയോൽ കൊണ്ടയി കൊടുത്തപ്പോ ഓല് വർക്ക ആവ്ണല്ലന്ന പറഞ്
അതല്ലങ്ങക്കന്താ ഇണ്ടാക്ക ഫോട്ടോസൊക്കെ
ആഹ് അയിന് ഫോട്ടോസ് ഒന്നും ഇല്ല അന്ന്ങ്ങനെ സീഡിയിൽ വീഡിയോ ആയിട്ട് എടുത്തീന്നേ
ആഹ് ആഹ്
ന്നട്ട് പ്പ ന്റെ കുട്ടികളും പറിം ഇങ്ങനെ കാണാന് കാണ്നേ ഇൻക്കും തന്നെ നമ്മുക്ക് കൊറെബം മമക്കും കാണാനൊരിതാണല്ലോ അയിനിപ്പോ അത് ശരിയാവ്ണില്ല ഇഞ് ഇവിടെ വേറെടെല് കൊണ്ടോയി നോക്കണം.
അതെ അതെ
ഇപ്പൊ പിന്നെ അങ്ങനെ വീട് വരാറ അധികം ഇങ്ങനെ ഫോട്ടോസും കാര്യ അതിന്റെ അടേല് ല്ലേ ഇപ്പൊ പിന്നെ വീടിയോണ്ട് ഇതിന്റെ ഇടേല് അങ്ങനെ എല്ല ആൽബായിട്ട് ഉം ഓരോ കാലത്ത് ഓരോ രീതിയിലാണ് അങ്ങനെ പോണ്
അതെ ഇന്ത് പോ കാലത്ത് ഫോട്ടോസ് തീണ്ട ഇഷ്ടം അതാ ക്ഷെ വീഡിയോസന്നും ട്ത്തില്ല പക്ഷെ അന്ന് അത്ങ്ങനെ കാണുമ്പോ വിചാരിച്ചു.. ഇത്ര താടിള്ളനിലേ ഇത്ര ചെറുപ്പത്തിലേ ഞാൻ കെട്ടി പോന്നത് ഇങ്ങനാ ആ
അഹ് ശരിയാണ്
ആഹ് കാരണം നമ്മൾ ആ ചെറിയേ വയസ്സ് പതിനെട്ട് പത്തൊമ്പത് വയസ് സർഞാ ഇപ്പത്തെ കാലത്ത് ചെറിയേ കുട്ട്യേളല്ല അന്ന്..
ആണ് അതെ ഇപ്പൊ നമക്ക് ആക്സ് ആക്സെപ്റ്റയ്യാൻ പറ്റൂല
ഇപ്പോമ്മള് അക്‌സെപ്റ്റയ്യാൻ പറ്റില്ല ഇപ്പ ചെറിയ പതിനട്ട് വയസ്സായി കുട്ടികളെ കെട്ടിക്കണ്ടന്നല്ലെ നമ്മള് പറയാ
ആഹ് ന്റെ സിസ്റ്ററിനെ കാണുപോ ഞാൻ ഇങ്ങനെ കരുതും ആ പ്രായത്തിലല്ലെപ്പം ന്റെ കല്യാണം കഴിഞ്ഞിഞേ പ്പ ഓരൊക്കെ മ്മക്ക് കു ഇപ്പളും കുട്ട്യേളായിഗാണ്ട് ഫീലെയ്യാ
അതെങ്ങനെ സിസ്റ്ററിന്റെ
എന്റെ സിസ്റ്ററിനെക്കെ കാണുമ്പോ ഓള് പഠിക്കാണ് അപ്പൊ ഞാൻ ഇങ്ങനെ കെരുതും ഓളെ ഈ എയ്ജിണല്ലോ പ്പൊ എന്റെ മാ രേജ് കഴിഞ്ഞഹ് ഇങ്ങനെ കരുതും ഞാന് ഇപ്പ നമുക്ക് ഓലൊക്കെ കുട്ട്യേളായിട്ടാണ് ഫീലെയ്യ്ണത് ചെയ
അതെ അതെ സത്യാണ്
ഞമ്മള് അയിലും ചെറുപ്പത്തിലൊക്കെ ഞാന് എന്റെ കല്യാണം കഴിഞ്ഞിക്ക്ണ്
എത്രെ
അയിലും ചെറുപ്പത്തിൽ കഴിഞ്ഞിക്ക്ണ് എന്റെ കല്യാണംന്ന് അറ്യേ ഉം അത്രയൊന്നും ആയിട്ടില്ല അയിന്റെ മുന്നേ കഴിഞ്ഞിക്ക്ണ് പതിനേയാതി
എഹ് ആഹ് ഇപ്പൊ ക്കെ ആലോയ്ച്ചോക്കി ഇങ്ങൾ ഇപ്പോ ഓല് ചെറിയ അന്ന് അല്ല അന്ന് ഞമ്മള് വല്യ പ്രായള്ളോരാണ്
ആണതെ ഞാനഹ് പറയും ന്റെ ഹസ്ബൻഡിനോട് നമ്മള് അന്ന് എഹ് എത്ര വയസ്സായാലും ഒരു മുപ്പത് വയസ്സായ പറയുമ്പോ വല്ല്യ മരാേള് ന്നൊക്കെ പറഞ്ഞാൽ മുപ്പത് വയസ്സായ ഓലതീല് പെരുമാറണം ന്നൊക്കെ ക്കെ പർഞ്ഞ്ങ്ങാണ്ടെയ്
സത്യാണ്
നമ്മള് മര്യോളായാ പിന്നെ മര്യോള് ആയി വല്ല്യ മര്യോള് ന്നൊക്കെ പറഞ്ഞ്ങ്ങാണ്ടെ ഒര് വീട്ടിത്തെ ഒരു വല്ല്യ ആളെ മായ്രി നമ്മള് അങ്ങനെട് ആവണ്ടെ എത്ര കുട്ട്യാളായാലും വീട്ടില് നമ്മള് ചെറിയ കുട്ട്യാകും പശെ ശെ നമ്മള് അവ്ടെ എത്തിയാ പിന്നെ നമ്മള് വേറെ ആളായി മാറിയിലേ
അതെ അതെ അത് ശരിയാ
ഉം
എന്താ സൗണ്ട് മെസ്സേജ് വരാണോ ഫോണ്ക്ക്
ഒരു കോള് വന്നാ ഓണ് ണ്ട് വേറെ ഞാൻ കട്ടെയ്തു ഉം
പിന്നെ അതെയോ അതാണ് അവസ്ഥകള് അതാണ് ഇപ്പ ഇൻക്ക് ഇന്റെ ഏഹ്
ആഹ് ഏക്കല്ലേ രാവിൽത്തെ ബ്രേക്ക് ഫാസ്റ്റ് ആഹ്
അപ്പൊ ആ നാത്തൂന് പയ്നെട്ട് പത്തൊമ്പത് വയസാെള്ളു അയ്ന് തീരെ പക്വത എത്തീറ്റില്ല
എല്ലാതെ
തീരെ ഇന്നിട്ട് പെരേലൊന്നും ആ ഏട്ടന്മാരൊക്കെ പറയും കുട്ട്യാളാ ഓള് കുട്ട്യല്ലേ ഓള് കുട്ട്യല്ലേ ഞാൻ പറിം നമ്മളും ആ പ്രായത്തില് കല്യാണം കഴിച്ച്ക്ക്ണ് ഇന്നാലും നമ്മളെ കുട്ട്യായിട്ട് കണ്ടില്ലേനി
ആഹ് അതെ അന്ന് അങ്ങനെയ്നു നമ്മള് ഇതില് അങ്ങനെയ്നു
അതെ അതെ ഇപ്പൊക്കെ കുട്ട്യാള്
ആഹ് ഇപ്പ പിന്നെ ഒരു വിധം കുട്ട്യാളൊന്നും ഒന്ന് പഠിച്ച്ങ്ങാണ്ട് ഒരു ജോലി ആവാതെ കല്യാണത് ത്തിന് സമ്മതിക്ക്ണില്ലല്ലോ ആഹ് നമ്മളെ കാല് ത്തൊന്നും നമ്മുക്കൊന്നും അങ്ങനെ പറയാല്ലൊരു ബുദ്ധിം ഇല്ലേയ്‌നു ഞാൻ പഠിക്കട്ടെ ഇൻക്ക്പ്പ വാണ്ടാന്നൊന്നും ഉം ആഹ് അതെ ഇനിപ്പൊ ഒന്ന് പർഞ്ഞ് നോക്ക് ക്കാനുല്ലൊര് ബുദ്ധി അന്ന് ഇല്ലേനു ട്ടോ ഞഅ പറയാനും ഇന്റെ അനിയത്തിക്ക ഇങ്ങനെ പറിം അപ്പൊ ഞാൻ പറിം ഞാനും ഇപ്പൊഅയിന് വാണ്ടാ ഒന്നും പറഞ്ഞിട്ടില്ലേയ്നു അതെ പോലെ ആദ്യം നമ്മക്കും ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റ്ലല്ലോ അന്ന് നമ്മള് പറഞ്ഞിട്ടില്ല
ശെ അത് അങ്ങനെയല്ല അന്നത്തെ കാലത്ത്റ നമ്മളെ പ്രായത്തില്ള്ള സ്കൂള്ത്തെ കുട്ട്യാളൊക്കെ വേഗം കെട്ടിച്ചു പോകുമ്പോ നമ്മക് ക്കന്നെ ഒരു പൂതേക്കാരം അല്ലെ
ഒമ്പത് പഠിച്ചപ്പൊ വരെ മര്യേജ് കഴിഞ്ഞ കുട്ട്യാള്ണ്ടായിരുന്നു
അതെ അപ്പൊ നമ്മക്കും നമ്മള് അത്ര നേര്ത്തെ കയ്യില്ല അപ്പൊ പമ്പയസ്സ് പർഞ്ഞ പതിനാല് വയസ് പ്രായം ആലോയ്ച്ചാേക്കി
അതാണെയ് ഞാനിപ്പ ഞാനിപ്പ എന്റെ മകള് വൽത് ഒമ്പീലാണ് അപ്പോ ഞാൻ ഇങ്ങനെ അത് ചിന്തിക്കാണ്പ്പോ ആ ഒര് ഏജിലൊക്കെ എങ്ങനെയാണ് ഓൽക്ക് കുട്ടികൾടെക്കെ വീട്ടി പോയിങ്ങണ്ടേയ് വേറൊരു വീട്ടില് പോയിങ്ങാണ്ട് ആ വീട്ടിത്തെ എല്ലാ ഉത്തരവാദിത്തോം ഏറ്റെട് ഏറ്റെട്ക്കല്
അതെ അന്നത്തെ കാലഅങ്ങനെയ്നി
അങ്ങനെ നോക്കാണെ ഇപ്പത്തെ കാലാ നല്ലത് ലേ
ഇപ്പത്തെ കാലാ നല്ലത് പക്ഷെ എന്താെച്ചാല് ആങ്കുട്ട്യാക്ക് പെണ്ണ് കിട്ടിണ്ല്ല ഒരു സങ്കടകരമായര അവസ്ഥേണ് അങ്ങനെ ഒന്നും ചെയ്യാത്ത ആണ്ങ്ങള ആള് ഇപ്പഇങ്ങനെ അനുഭവിക്കും ഓൽക്കൊരു പ്രായായിട്ട് പെണ്ണ് ഇട്ടീലന്ന്ണ്ടെങ്കി അയ്ന്റേതായി ള്ള ഭയങ്കര എടങ്ങേറല്ലേ
ഇപ്പൊ കുട്ടികൾക്കും തന്നെ ജോലീം കാര്യൊക്കെ ഇല്ലോളെ ഇല്ലോലെ മതി
ഇല്ലോലെ മതി പിന്നെ അതു വല്ല ഇനിയിപ്പോ നമ്മള് പെൺകുട്ടികളിപ്പോ പഠിച്ചതൊക്കെ ഒക്കെയാണ് പക്ഷെ പിന്നെ ക്കൊരു കു ട്ടിയായി കഴിഞ്ഞാല് പോവാനും കഴിയില്ല അതാണ് പ്രശ്നം രണ്ട് അതാണ് നമ്മളിപ്പോൊക്കെ ത്യാഗം ചെയ്ത കല്യാണം കഴിഞ്ഞാല് പിന്നെപഠിച്ചലൊക്കെ ഒരു കഥയിക്കാര്യം
ഞാൻ ഇപ്പോൊ പ്ലസ് ടു പിന്നെ പഠിച്ചത് എന്റെ നാല് മക്കളാണ് നല് മക്കളായിട്ടാണ് ഞാാന് ആറ് മാസത്തെ പ്ലസ് ടുവിന്റെ എൻ എസിന്റെ കോഴ്സ് ഉണ്ടല്ലോ അടുത്ത കണ്ടാണ്ഞ ആഹ ഞാന് പ്ലസ്്ടു പിന്നാണ് ഇപ്പോ ഈ നാല് രണ്ട മൂന്ന് വർഷം മുന്നേ ഞാാന് പ്ലസ് ടു കംപ്ലയിന്റ് കംപ്യിന്റ് ചെയ്തത്
അത് ന്തു പറ്റി കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻ്റ് സമ്മതിച്ചിലെ
ഹസ്ബന്ഡ് സംമ്മക്ഷിക്കും അപ്പൊ മൂത്ത കുട്ടിയായി പിെ അങ്ങെ അങ്ങനെ ഓരോരു തരം കൂടെ പിന്നെ പോവാൻ പറ്റില്ല ങ്ങള്
പിന്നൊരു കുട്ടിയാവും പിന്നൊരു കുട്ടിയാവുംല്ലേ
പിന്നെ വേറെ വീട്ടിൽക്കൊന്നന്ന് കൊട്ടരിക്കക്ക കഴിഞ്ഞ നമ്മള് മാത്ര പിന്നെ ഞാനിങ്ങനെനക്ക് പിന്നോടി പ്ല ടുടക്ക അ എനിക്ക് വലിയ ആഗ്രഹ പ്ല്ടടുോ പഠിക്കണന്ന് ഇപ്പ എവിടെയും പോയിക്കണ്ട് പത്താം ക്ലാസ്ന്ന് പറഞ്ഞ നമുക്കൊ ഒരു വല്യ ഇല്ല ഏത്വരെ പഠിച്ചോന്ന് ചോദിച്ചാ പത്ത് എനിക്ക് പറയാൻ തന്നെ മടീ യ്ക്ക്ണുറയുഞാന്
ഉ അതെ അതെ
മറ്റെത് പിന്നെ അങ്ങനെ പ്ലസ് ടു പിന്നെ ര രണ്ടു വർഷത്തെ ഒന്നാച്ച പ്ലസ് ടുത്താ ആറു മാസത്തെ എന്ന യോസ ചെയതില്ലേ അത് എഴുതി
ഉം
പിന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സും പഠിച്ചു പക്ഷേ ഇപ്പ ജോലിക്ക് പോകാത്തതാണ് കുട്ടികൾ വീട്ടിൽ ചെറുതൊക്കെ ആയൊണ്ട് പോവാൻ ബുദ്ധിമുട്ടാണ് മക്കൾ ചെറുതയോണ്ട്
ചെറിയ മകള മ കുട്ടിയ എത്ര ല്യ
ചെറുത് യു കെ ജി ആണ് അതിൻ്റെ മൂത്തത് രണ്ടില് പിന്നെ ആറ് പിന്നെ ഒമ്പത് വലിയോ രൊന്നും കുഴപ്പില്ല പ പക്ഷേ ചെറിയ മക്കളും ഇൂടെ അടുത്തുള്ള സ്കൂളാണോ ഓരോ സ്കൂൾ വണ്ടി വരുമ്പോ തന്നെ പത്തരയാവും നമ്മള് ജോലിന്നൊക്കെ പറയുമ്പോ നേരത്തെ ഒരു ഒമ്പണി ഒമ്പര ഒക്കെ ആവുമ്പോ സ്റ്റാർട്ട് യ്യൂലേ
ഇതാണ്
അഹ പിന്നെ ഞാനൻ ഡാറ്റാന്റെ കോഴ്സാ പഠിച്ചിു ഓഫീസ് സ്റ്റാഫിന്റെ പോവാ നിവർ ത്തില്ലപ്പോ പഠിക്കാൻ പഠിച്ചു പിന്നെ എന്ത നമുക്ക് ആവശ്യംുണ്ടാവുമ്പോ നമുക്കൊരു സ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ നമുക്ക്ക്കത്ണ്ടന്നല്ല ര് ഇത്ഇണ്ടല്ലോ
അതെ അതെ ശരിയാണ്
ഉം
ന്നായിക്കോട്ടെ
ആഹ ശരി എന്ന